ഹലോ
ഹലോ കൊൾക്കുണ്ടോ
ആഹ് കേൾക്കാറുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് നല്ല വിശേഷം
ആണോ എങ്ങനെ പഠിത്തൊക്കെ എങ്ങനെ ന
പഠ്ത്തം ഇപ്പൊ നല്ല രീതിക്കാണ് പോണത് കൊയപ്പൊന്നുല്ല ഇപ്പ വെക്കേഷനാണ്
ആഹ് വെക്കേഷൻ അപ്പൊ പഠിച്ചൊണ്ട്പ്പൊ വെക്കഷനാണെങ്കിലും പഠിക്കാന്ള്ളതൊക്കെ പഠിക്കും ലേ
ആഹ് ആഹ് അതെ അതെ
അതല്ല അപ്പൊ എന്താണ് എന്താ പറയാ ക്കെ ഈ പഠിക്കാ ഏ ഒര് പതിനെട്ട് വയസ്സായാലൊക്കെ ഇപ്പൊക്കെ ആൾക്കാര് ഏ കല്യാണം കഴിക്ക്ണേനൊക്കെ കുറിച്ചിട്ടൊക്കെ എന്താ തോന്ന്ണെ
ഓഹ് അതിനോടൊക്കെ ഞാൻ ടോട്ടലി എതിർപ്പ്ല്ല ആളാണ് സ്റ്റേബിളാവണം സ്റ്റേബിളായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയ്ണ ഒരു കാലം വരെ നമ്മള് അത് വരെ പോണം എന്നിട്ടേ നമ്മള് പിന്നെ വിവാഹത്തിന് ആലോയിക്കാനൊള്ളൂ പറ്റൊള്ളൂ ആദ്യം നമ്മള് ഗ്രാജുവേഷന്റെ കൂട്ട് അറിയണം ഇന്നെട്ട് മതി വെഡിങ് ആ ഒര് മെന്റാലിറ്റി ആണ് ഇന്ക്ക്
അല്ലാ അത് ശരിയാണ് അല്ലാതെ എന്താ പറയാം ഇപ്പം പഠിക്കാന്ന് പറഞ്ഞാ ആഹ് ഒര് ജോലി ആവ്ണ വരെ നമ്മള് പഠിക്കണം അല്ലാതെ ഇപ്പൊ കൊറച്ചൊക്കെ പഠിച്ചിട്ട് ചെലോര് കല്യാണം കഴിക്കാൻ വര്മ്പോ ചെലോര് പറയും ആഹ് പഠി പഠിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും എവിടെ പഠി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആ പറഞ്ഞ ആളും ഉണ്ടാവൂല പിന്നെ അതൊന്നും നടക്കൂല അപ്പൊ ആഹ് അപ്പൊ അതൊന്നൊരു എന്താ പറയാ അതിനോടൊന്നും പിന്നെ അതൊന്നും ആവൂല നടക്ക അപ്പൊ അതോടൊ പ്പന്നെ അപ്പൊ ആ കുട്ട്യേള്ടെ ഭാവി അവിടെന്തായി ഇരുള് അടഞ്ഞ പോലായി പക്ഷെ ഇപ്പോന്ന് പറ ഞ്ഞ്ണ്ടെങ്കില് പിന്നിം കൊറേയൊക്കെ കുട്ടികൾ അതിനൊന്നും സമ്മതിക്ക്ണില്ല ഇപ്പത്തെന്നെ കല്യാണം കഴിക്ക്ണേനെ കുറിച്ചൊക്കെ അയിനൊക്കെ കുട്ട്യേള് എതിരാണ് അതുകൊണ്ട് എന്താന്ന് വെച്ചാ എല്ലാരും പഠിക്ക്ണ്ട്
ഇപ്പ ആഹ് എന്തായാലും സ്ത്രീകളാണെന്ന്ണ്ടെങ്കിലും കബാറ്റിബ്ലി ഇല്ലാതെ ജോലി വേണം ജോ ഒന്ന് സെൽഫായിട്ട് എല്ലാം ഒന്ന് ഇതില് ചെറിയ വിധത്തില് അതിനിപ്പോ എഡ്യൂക്കേഷൻ വേണന്നെന്നെ നിർബന്ധല്ല ലൈക്ക് ഒരു ബിസിനസ് ആണെന്ന്ണ്ടെങ്കിലും
എജ്യൂക്കേഷൻ വേണന്നില്ല ഒരു കാര്യത്തിന് നമുക്കൊര് കഴിവ് അല്ലെങ്കില് ഒര് സ്കില്ല് ഇണ്ട്ന്ന്ണ്ടെങ്കില് നമ്മക്ക് അതിനെ ഉയർത്തി കൊട്ന്നിട്ട് നമുക്ക് അതിലൂടെ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാം സ്വന്തായിട്ട് നമ്മ ക്കെന്ത് നേടാം അല്ലെങ്കി സ്വയം ആരിം ആശ്രയിക്കാതെ ഇരിക്കാം ന്ന്ള്ളൊര്
ഉം
ആ ഒര് ഇതിലേക്ക് വെരാണെങ്കില് എന്താണ് അത് നല്ലതാണല്ലൊ അത് എജു ക്കേഷൻ വൈ കോളർ ജോബ് അങ്ങനെയൊന്നു അല്ല അ അതല്ലാതെ അതും വേണം അങ്ങനെയുള്ളവർക്ക് താല്പര്യ ഉള്ളോർക്ക് ആ ഒര് രീതിക്ക് പോവാ ഏഹ് ഇന്നാലും സ്വന്തായിട്ട് ഏൺ ചെയ്യുമ്പോ നമ്മള് ആരോടൊന്നും ചോയ്ക്കാനോ അല്ലെങ്കി അവര് തെരോ ചെലപ്പോ അവര്ടെ അട്ത്ത് തരാന് ഇണ്ടാവൂല നമ്മടെ ചെലപ്പം നമ്മളെ പേരന്റസാവാം അല്ലെങ്കി
ചെയ്യാതെ ഇൻഡിപെന്റൻഡ് ആയിട്ടെന്നെ
ആഹ് അതെ അതെ അതെ ആഹ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ നമ്മളെ ഫാദറാവാം നമ്മള് ചോയിക്ക്ണാള് ചെലപ്പോ സമയത്ത് അവർക്ക് ഇണ്ടാവൂല തരാന് ചെൽപ്പോ ആ ഒരു വിഷമം ഉണ്ടാവും അവർക്ക് ചെൽപ്പോ ഇന്റെ കുട്ടിക്ക് കൊടുക്കാൻ കഴിയണില്ലല്ലോന്ന് ചെലെ സമയത്ത് ചെലൊര് ഇനി ഉപ്പയോ അല്ലെങ്കില് ഫാദറോ അല്ലെങ്കിൽ ഹസ്ബന്റ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബന്റ് ചെൽപ്പം ചോദിച്ചും നിനക്ക് എന്തിനാ ഇപ്പൊകാശ് അനക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ ആ ഒരു രീതിക്കാവും ചെലപ്പം പറയും അനക്ക് ഇന്നാളല്ലെ ഞാനത് വാങ്ങി തന്നത് ഇനിപ്പ എന്തിനാന്ന് അല്ലെങ്കി പറയും പിന്നെ തരാന്ന് ആ ഒരു രീതിക്കൊക്കെ ഇത് അവരോട് ഇങ്ങനെ കൈ നീട്ടേണ്ട ഒരവസ്ഥ അതൊ ക്കെ ഇല്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നമുക്കൊരു ഒരു അമ്പത് രൂപ ഒരു സാധനം നമ്മൾ എന്തേലും ചെയ്തിട്ട് കിട്ടിയുള്ളെങ്കില് പിന്നെ എന്താ പറയാ ഈ കിട്ടിയുള്ളെങ്കില് നമുക്കത് ചെയ്യാൻ പറ്റണം എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അ എന്നിട്ട് എന്താ പറയാ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങാം ഒന്നാമത്തെ കാര്യം അത് മാത്രല്ല നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ അതൊക്കെ ഭയങ്കര സന്തോഷ
അതെ സന്ത നമ്മളെ പൈസോണ്ട് നമ്മള് അധ്വാനിച്ചുണ്ടാക്കിയ പൈസോണ്ട് മറ്റുള്ളോർക്ക്ന്തെങ്കിലും വാങ്ങുമ്പോ നമുക്കൊരു ഹാപ്പി പ്പിനെസ്സാണല്ലോ അത്
ആഹ് അതെ അതെ അതെ അത് നമുക്ക് ന നമുക്ക് വാങ്ങുമ്പോൾ അതെ നമുക്ക് സ്വയം നമ്മള് സ്വയം നമ്മളൊരു ഇതാവാനൊക്കെ അല്ലെ നമ്മുക്ക് അതൊരു ഭയങ്കര ഒരു അഭിമാനള്ളൊരു കാര്യം തന്നെ നമ്മളെന്തേലും സമം എനിക്കത് കിട്ടില്ലോ ഞാനത് ചെയ്തല്ലോ ചെയ്തിട്ടാണല്ലോ അത് കിട്ടി ആ ഒരു മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര അഹ് അടിപൊളിയാണ് ശരിക്കു പറഞ്ഞൽ അങ്ങനെരു മൈൻഡ് ഒക്കെ നമുക്ക് നമ്മളെന്തേലും അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക്ണ്ടാവുള്ളൂ അല്ലെങ്കി എന്താ നമ്മളീ വീട്ടില് അടഞ് കൂടിപ്പൊ കല്യാണം കഴിച്ചവരാണെങ്കി ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ് അടഞ്ഞു കൂടിയിരിക്കുമ്പോ അവർക്ക് ഒരു സ്വപ്നങ്ങളും ഇല്ല ആഗ്രഹങ്ങളും ഇല്ല ഏഹ് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊന്നും നടക്കാതെ എന്താ പറയാ ഒരു എന്തോ ഒരു ജീവിതം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ജീവിച്ചു പോണു ആ ഒരു അവസ് സ്ഥലാവും അല്ലെ ശരിക്കും അതൊന്നും അല്ല ലൈഫ് നമ്മളൊരു സന്തോഷന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുക്ക് വേണ്ടിട്ട് നമ്മൾ എന്തേലും ചെയ്യുമ്പോ ചെയ്യുമ്പഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാണത് അല്ലാതെ മറ്റുള്ളോര് നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരാനൊന്നും പോണില്ല നമ്മളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖം ഉണ്ടാക്കൻതൊക്കെ
അതെ നമ്മളെ നമുക്ക് സന്തോഷിക്കണ നമ്മള് തേടിപ്പോണം
ആഹ് നമ്മള് തേടി പോണം അല്ലാതെ അത് നമ്മളെ ആരും നമുക്ക്‌ കൊണ്ടന്നു തരൂല ഒരിക്കലും
ഉം ഉം ഉം അതെ
ഒരാള് അപ്പൊ സാ ഒരു ഒരാളിപ്പോ എന്തെലും പറഞ്ഞു ഒരു വിഷമ വിഷമിപ്പിക്കുന്ന എന്തേങ്കിലും ഒരു കാര്യം പറഞ്ഞന്ന് വിചാരിക്ക അപ്പൊ നമുക്കതവിടെ ഫീലായി അപ്പൊ ഒരിക്കലും എന്നിട്ട് അപ്പൊ ഒരിക്കലും നമുക്ക് അവിടെ എന്താണ് നമ്മളെ സന്തോഷം തീരുമാനിച്ചത് അപ്പ അവരാണ് അല്ലെ അവിടെ സന്തോ ആ ദുഃഖം അവര് നമുക്കവിടെ തന്നെങ്കില് നമ്മളെ ഇമോഷന് അഹ് സന്തോഷിക്കണം ദുഃഖം ഉണ്ടാവണോ എന്നൊക്കെ തീരുമാനിച്ചത് അപ്പൊ അവരല്ലേ നേരെ മറിച്ച് നമുക്ക് ഒരാള് നമ്മളോട് ഒരു കാര്യം പറയുമ്പോ നമുക്കത് ഫീൽ ചെയ്യും ഹേർട്ട് ചെയ്തുന്ന് വിചാരിക്കാം ആ ഹേർട്ട് ചെയ്ത സമയ ത്ത് അതഅവരുടെ അഭിപ്രായം ആ ഒരു രീതിക്ക് നമ്മളതിനു പോസിറ്റീവ് ആക്കീട്ട് കൊണ്ടൊവാണ് ന്ന് ഇണ്ടെങ്കി അവടെ ആരും നമ്മള് സന്തോഷം കെടുത്താനും പോണില്ല.
അതെ അതെ നെ നമ്മൾ ഏത് നെഗറ്റീവ് നമ്മളെ താത്തുന്നവരും എല്ലാവരും നമ്മളെ ഉയർച്ച ആഗ്രഹിക്കുന്നവരല്ല.
അല്ല അല്ല അല്ല അല്ല എല്ലാരും അല്ല
ആഹ് നമ്മള് മാക്സിമം നമ്മളെ പോണെ രീതിയിൽ തന്നെ നമ്മള് പോക ഇഞ്ഞിപ്പോ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും തന്നെ ഇപ്പോ ഓരോ ആവശ്യങ്ങൾക്ക്‌ ഇപ്പോ ഒരു കോളേജിലാണെന്നുണ്ടെങ്കി തന്നെ ഒരുപാട് ആവശ്യങ്ങളാണ്. അപ്പൊ എല്ലാതും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അമ്മള് അമ്മക്ക് കഴിയുന്ന ത് കൊർച്ച്ണ്ടാക്ക എന്നുണ്ടെങ്കി അത് ഏറ്റവും സന്തോഷാണ് ന ഇപ്പ് പ്പൊ ഒരു കോളേജിലക്ക ആകുമ്പോ ഒരുപാട് ചെലവാള് വരുന്നുണ്ട് ഒരുപാട് ഓരോ പരിപാടി ആയിട്ടും അതുപോലെ ഫീസുകളായിട്ടും ഒരുപാടി വരുന്നുണ്ട് അപ്പൊക്കെ പാരന്റിെനതന്നെ ഡിപ്പൻഡ് ചെയ്യാതെ നമ്മള് പാ ടൈം ആയിട്ടാണെങ്കിലും എന്താണെങ്കി ചെറിയൊരു ജോബ് അത് ഇപ്പ ഇഞ്ഞിപ്പ പഠിച്ച ജോലി തന്നെയ ആവണെന്നില്ല ഇപ്പൊ ബിസിനസ്സ് പരമായിട്ടാണെങ്കിലും ഇപ്പൊ ഒരുപാട്ത്ണ്ട് ഇപ്പൊ മാർക്കറ്റിലെ ഏറ്റവും വല്യ സംഭവാണ് ബിസ് സിനസ് എജുക്കേഷൻ ഇണ്ടേലും ഒരു ബിസിനസ് മാന് ഇല്ലൊരു മെന്റാലിട്ടിം അത് ചെയ്യാനുള്ള ഒരു ഇൻട്രറസ്റ്റു ആണ് ഇന്ന് വേണ്ടത് ഇന്നത്തെ കാലത്ത് വേണ്ടത്
അതെ അതെ അതെ അതെ അതെ ശരിയാണ് പക്ഷെ അതെല്ലാവർക്കും ഈ ബിസിനസ്സ്ന്ന് പറഞ്ഞാ എല്ലാർക്കും പോണ കാര്യല്ല ട്ടോ അതിന് നല്ല ഒരു അത് ചെയ്യാനുള്ളത് അത് അതിന്റെ ഓരോ കാര്യങ്ങള് എങ്ങനെ ഉപയോഗപ്പെടുത്തിയ അതിനെ ഉയ ഇതാക്കി കൊണ്ട്രന്നുള്ളതൊക്കെ അത്രീം ആ റീണോര്ക്കെന്നെ അത് ചെയ്യാൻ പറ്റൊള്ളൂ ചെലോര് ബിസിന സ് ചെയ്തിട്ട് പൊട്ടി പാളിസായി പോണോരും ഇണ്ട്
ഉം ഉം ഉം സക്സസ് ആവണം നമ്മൾ ബിസിനസ് ചെയ്യണ്ടെങ്കിൽ നമ്മള് ജെനൂനായിട്ട് നിക്കണം. ഇപ്പ ഞമ്മക്ക് ഫസ്റ്റ് ഫോൾ ഞമ്മൾങ്ങ നെ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് ഒന്ന് ചെലെപ്പോ അത് സക്സസ് ആയിട്ട്ണ്ടാവില്ല ഒന്ന് ഇങ്ങനെ ഡൗൺ ആവൊക്കെ ചെയ്യും. അയ്‌ലമ്മള് അയ്യോ ഡൗണായിട്ട് നിരാസപ്പെടാൻ പാ ടില്ല അതില് ഞമ്മൾ അപ്പളും കണ്ടിന്യൂ ആയിട്ട് ആ പ്രോസസ് ചെയ്തോണ്ടേ ഇരിക്കണം
ആ അതെ അതെ അതെ ആ അതാണ് ആ പിന്നെ അതല്ല അവല് പല റിസ്ക് ഫാക്ടേഴ്സും ഇണ്ടാവും പക്ഷെ അവിടെ റിസ് ക്ക്‌ വരുമ്പോ നമ്മൾ അത് അവിടെ ഇട്ടിട്ട് ഇത് ഇങ്ങനേണ് ഇന്ന ഇത് ഇവിടെ നിർത്താന്നും പറഞ്ഞിട്ട് പോവാണെങ്കി നമ്മൾ എവിടിം എത്താനും അല്ലെങ്കി വിജയിക്കാനും പോണില്ല. പിന്നെ ഈ ബിസിനസ്ന്നല്ല എന്ത് കാര്യണെങ്കിലും ആ ഒരു റിസ്ക് വരുമ്പോ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം തയ്യാറെടുപ്പും നമ്മുടെ ഭാഗത്തന്ന് ഇണ്ടാവുമ്പളാണ് നമ്മള് വിജയിച്ചു മുന്നേറ പിന്നെ അത് മാത്രല്ല ഒരു ബിസിനസിന് പിന്നെ ഒരു ബിസ് സിനസ് ചെയ്യണ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ആദ്യം വേണ്ടത് ക്ഷമേണ് തൊടങ്ങിയപ്പതന്നെ അതങ്ങട്ട് വിജയിക്കുന്ന് വിചാരിച്ചിട്ട് ആന്ന അവിടെ നിർ ആ പാടില്ല അവിടെ കൊർച്ച് ക്ഷമിച്ച്, ആ അതെ, ആ വേണ്ടത് അതിന്ന് അതെ അതെ അതീന്ന് പതുക്കേ നമുക്ക് ഓരോന്ന് കിട്ടൊള്ളൂ എന്നുള്ള ഒരിത് ആയിക്കഴ പതുക്കെ സാവധാന നമുക്ക് എന്തേലും ചെലപ്പം ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ നമക്ക് സക്സസ് ആവും പക്ഷെ അല്ലാതെ ഇണ്ടാവും കൊറ്ച് സമയം പിടി അപ്പൊ ഇത് ഒര് അവിടെ ക്ഷമ കൈക്കൊണ്ടിട്ട് അതിനൻസരിച്ചിട്ട് ഇങ്ങനെ ആഹ് പിന്ന ഓരോ കാര്യങ്ങള് പെട്ടെന്ന് ആഹ് സക്സസിലേക്ക് എത്താനെന്ത് ചെയ്യാ പറ്റും അങ്ങനെ ആഹ് ഒര് രീതി ചിന്തിച്ച് അതെന്തേലും ചെയ്യുമ്പഴ അയിന് വേണ്ടീട്ട് പ്രവർത്തിക്ക നമുക്കവിടെ സക്സസ് ഇണ്ടാവ അപ്പൊ അവര് ആൾക്ക്ന്നർഞ്ഞാ ഒര് ബിസ് ബിസിനസ്മാന് ന്നല്ല ആർക്കും ആഹ് ഒര് ക്ഷമാന്ന് പർഞ്ഞ സാധനം ജീവിത എപ്പളും വേണ്ടത അല്ലെ അതെ എന്തിനും എന്തിനും വേണം ക്ഷമ നമ്മള് ജീവിതത്തില് ഒരു സന്തോഷള്ളൊരു ജീവിതം നമുക്ക് വേണെന്ന്ണ്ടെങ്കി അവിടൊക്കെ ക്ഷമ വാണം കൊറ്ച്ചൊക്കെ കാര്ണം ഒര് മനുഷ്യരോട് ഇടപഴ ണൊര് സമയത്താണെങ്കിൽ പോലും ഞാൻ എന്റെ സ്വഭാവാവൂല നിനക്ക് ഏഹ് അല്ലെങ്കി വേറെ ആൾക്ക് അല്ല പക്ഷെ അവിടെ രണ്ടു പേരും ഒര് ക്ഷമല്യ ആഹ്
പറയ്ണത് മനസ്സിലാക്കണം നമ്മള് ഒരു ഓപ്പോസിറ്റ് നിക്ക്ണ വ്യ എന്താണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒര് കറബ്ളിലിറ്റി വാണം നമുക്ക്
ആഹ് അതെ അതെ അത് അത് അത് പറയുമ്പൊക്ക ചെൽപം നീ ഒര് കാര്യം പറയുമ്പൊ ചെൽപ്പൊ നിക്ക് ഞാൻ ഇന്റ അഭിപ്രായം ആവൂല പക്ഷെ അവിടെ അത് അവൾക്ക് അഭിപ്രായ സ്വാന്ത്ര്യണ്ട് അവൾക്ക് പറയാള്ളതാണ് അത് ആഹ് ഒര് രീതിയില് ആഹ് അവളെ അഭിപ്രായം കൂട മാനി മലി ബഹുമാനിക്കുമ്പളാണ് അവിടെ നല്ലൊരു ആഹ് ഒര് ബന്ധം നല്ല രീതിയിലാവ നേരെ മറിച്ച് അതല്ല അങ്ങനല്ലെ ഇങ്ങനേണ്ന്നും പറഞ്ഞ് നമ്മള് തർക്കിക്കാ നിക്കുമ്പൊ അവിടെ ആഹ് കമ്മ്യൂണിക്കേഷന് മാത്രല്ല ആഹ് ബന്ധം തന്നെ ചെല ചെൽപ്പ ഇല്ലാതാവും
ഉം ഉം
എല്ലാത്തിനും ഒരു ക്ഷമാന്ന് പർഞ്ഞ സംഗതിം പിന്നെ എന്താണ് ഒരു വിട്ട് വിട്ടുവീഴ്ച്ച മനോഭാവൊക്ക നമക്ക് നമ്മളൊര് ജീവിതത്തില് നമ്മക്ക് എപ്പളും വാണം നമ്മള ലൈഫില് നമ്മള് ഇന്ന് പർഞ്ഞ ഏതൊരു സന്ദർഭത്തിലും അല്ലെങ്കില് ഓരോ സാഹചര്യത്തിലും അത് അവര് വിട്ടുവീഴ്ച്ചിം ക്ഷമാന്ന് പർഞ്ഞത് നമുക്ക് നിർബന്ധായിട്ടും വേണ്ടൊര് കാര്യം തന്നേണ്
അതെ അതെ ആഹ് ആഹ് ആഹ് ഇണ്ട് ഇണ്ട് ഒരുപാട് സന്ദർഭങ്ങള്
അതെ അതെ അതെ ഉം ഇന്നാ ശരീട്ടോ ഞാൻ വിളിക്കാന്നാ ഓക്കെ ഓക്കെ